ഹലോ
ആ എന്തൊക്കെണ് വിശേഷം സുഖന്നുല്ലന്ന് സുഖ ഇല്ലാന്ന് കേട്ടു പനി ക്കെണ് പർഞ്
ആ ചെർതായിട്ട് പനിണ്ട് പനി ഇണ്ട് ജലദോഷു ഉണ്ട് കാലാവസ്ഥന്റെ ആണോന്ന് അറീല എന്താന്ന് അറീല ഭയങ്കര ഒര് സുഖല്ല ഇപ്പൊ ചെറിയ മഴക്കല്ലേ അത് കാര്നാണോന്നും പറയാൻ കഴിണില്ല
അതെ ഇപ്പ മഴ തൊ തൊടങ്ങിട്ടോള്ളല്ലോ ചെലപ്പോ അതായിരിക്കും
അതെ അതെ കാലാവസ്ഥ മാർണെനൻസരിച്ച് നമുക്ക് രോഗം വഴൂലെ ഇപ്പൊ എല്ലാട്ത്തും ഒരു പനി പടർന്നു പിടിച്ചരു കാലഘട്ടാണ്
അതന്നെ ഇപ്പൊ ഇവടെ പനിയൊക്കെ ഇണ്ടായിപ്പോയി ഇപ്പോ ഏ വീട്ടിലെ നാലാൾക്കുണ്ടായി പോയി ഒരാള് മാത്രേ രക്ഷപ്പെട്ടോള്ളൂ അയ്ന്ന്
ഏഹ് ഇപ്പോ ചെലോൽ ജലദോഷപ്പനിന്നും പറയ്ണ്ട് ചിലോൽക്ക് ജലദോഷം ഇല്ലാണ്ടി പ നിച്ണ്ടാവും പല കാരണങ്ങളാണ് പനി ഛർദിയോ അല്ലെങ്കിൽ പനി ജലദോഷോ ഇപ്പൊ എന്താ ഹോസ്പിറ്റലക്കെ ആകെ നർ ഞ്ഞക്കാന്നൊക്കെ പറയണേട്ടു
ആ പിന്നെ എന്റെ വീട്ടില് കുട്ടിക്ക് ഇതേമാതിരി പനി ആണ് പ്പനി വയറുവേദനിം പി ആദ്യം രണ്ടു ദിവസം പനി വയർുവേദന ഛർദിയായി പിന്നെ വെറും പനി പനി പിന്നെ പനി മാറിക്കുമ്പോ വയറു വേദന മാത്രം അത് ചെറിയ വീട്ട് തന്നെ വീട്ടില റെമഡീസ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ മാറിപ്പോയി മരുന്നുകളങ്ങനെ കൊടുത്ത് അങ്ങനൊക്കെ മാറ്റി പക്ഷെ ഇപ്പൊ കൊഴപ്പൊന്നുല്ല വയർവേദന ഞാൻ നാടൻ വൈദ്യാണ് ഉപയോഗിച്ചത് ഇവിടന്ന് എന്താ കടയിന്ന് വാങ്ങിയ കിട്ടണ കായന്ന് റയണ ഒരു സാധനംണ്ട് അതാണ്ട് വേടിച്ചിട്ട് ചൂടുവെള്ളത്തി കലക്കിയിട്ടാണ് കൊടുത്തു പ്പ പിന്നെ വയറുവേദനെ കുറിച്ചൊന്നും പറയില്ല
ശരിക്ക് ഗുളികൊന്നും നല്ലോന്നല്ല ശരീരത്തിന് എങ്കിലും ഇപ്പത്തെ പനിക്കെ ഒന്ന് പോയി ടെസ്റ്റ് ചെയ്താ നല്ലതാന്ന് പറയണത് എന്തൊക്കെ രോഗങ്ങളാണ് ഇപ്പോൾ പടർന്ന് പിടിക്കണറുണ്ട് പനിക്ക് തന്നെ എത്രങ്ങാനും പനിയൊക്കെയാണ് ഡെങ്കി പനി അങ്ങനെ മലമ്പനി എന്തെല്ലാം പനിയണോ ഒന്ന് നോക്കിക്കെ
ഉം പല പല പനികളും ഉണ്ട്പ്പോ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ഓരോ പനി വരും ആ പനിക്ക് ഓരോ പേരുണ്ടായിരിക്കും ഓരോ കാലത്തിന് ഓരോ പനി ആ പനികൾകൊക്കെ ഓരോ പേര്ട്ട് ണ്ടാവും ഏ വൺ അങ്ങനെ പല പല പനി യുണ്ട് ഇപ്പോ എന്തായാലും ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഞങ്ങ ളെ വീട്ടിലാർക്ക ക്കു ണ്ടായിട്ടില്ല ഒരു മോൾക്ക് മാത്രമേ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ വേറെ ആർക്കും വലിയ പ്രശ്നംന്നുല്ല എനിക്കൊ ഒരു ഇതേമാതിരി ജലദോഷം പനിം അതിന്റെ ഒരു നാല് ദിവസം മുമ്പുണ്ടായി അത് ഞാൻ എന്ത ചെയ്യന്ന് വെച്ചാല് നല്ല വണ്ണം ചുക്കും കുരുമുളകും ഇഞ്ചിയും ഒക്കെ തിളപ്പിച്ചിട്ട് എന്താ പിന്നെ നമ്മുടെ തുളസിടെ ഇല കഞ്ഞിക്കൂർക്കൽന്റ ഇതൊക്കെ പാട ത്തളപ്പിച്ചിട്ട് ഞാന് നല്ലോണ്ണം ഒരു കാപ്പി ഉണ്ടാക്കി കുടിച്ചു ക്ഷേ അതിന ശേഷം ൻക്ക് അത് രണ്ട് മൂന്ന് പ്രാവശ്യം കുട്ച്ചിട്ട് പിന്നെ ഇൻക് ആ പ്രശ്നംണ്ടായിട്ടില്ല ഇപ്പ കാലാവസ്ഥന്റെ ആയിക്കും പിന്നെ എന്ത് പെട്ടെന്ന് ചെറിയ കൊറ ഒന്ന് നോക്കുകന്ന് മാത്രം പക്ഷെ എന്ത് വന്നാലും നമ്മള് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യാനാണ് നല്ലത് കാരണം എന്തെങ്കിലും പനിയായിട്ട് പിന്നീട് പറഞ്ഞിട്ട് കാര്യംണ്ടാവില്ലല്ലോ
അതെ അതെ അത ഞൻ പറഞ്ഞത് ഇപ്പൊ ഏതൊക്കെ പനിയാണെന്ന് നമുക്ക്ന്നെ അറിയില്ല ഇപ്പൊ രോഗങ്ങൾന്നൊക്കെ പറഞ്ഞാല് ഇപ്പൊ നമ്മുടെ പേരിന്റെ മനുഷ്യന്മാരുടെ പേരിന് എന്താപ്പോ അതിൽ കൂടുതൽ രോഗ തോന്നുന്നു എത്രക്കും നമുക്ക് വായില കൊ കൊള്ളാത്ത തര ല ര എത്രയോ രോഗങ്ങളുണ്ട് ഈ ലോകത്തിലെ
അതെ അതെ ഓരോ ദിവസം പത്ര എടുത്ത് നോക്കിയാലും മാധ്യമങ്ങളിലൂടെ ഇനി ഫോണിലൂടെ ആയാലും നമ്മള് ഓരോരോ പനി ഓരോരോ രോഗങ്ങളും പറഞ്ഞു കേട്ടാല് ഇപ്പാ നമ്മൾ അറിയാത്ത ഇതുവരെ കേൾക്കാത്ത ഓരോരോ ഇപ്പൊ എബോള പറഞ്ഞൊരു പുതിയ രോഗം അതൊക്കെ പത്രങ്ങിൽ കാണണണ്ട് ഇന്നൊക്കെ ആഹ് എവിടുന്നൊക്കെ എന്തൊക്കെയ രോഗങ്ങ ഇങ്ങോട് പടർന്നു പിടിച്ചച്ച് നമ്മള് ഈ സമൂ
അപ്പൊ അത് പടർന്നു പിടിക്കണന്ന് വല്ല ഐഡിയ ഉണ്ടോ
അതായത് കൊറയൊക്കെ നമ്മള് ഭക്ഷണത്തിന്ന് കിട്ടും പിന്നെ കൊറേ കാലാവസ്ഥന്റെ മാറ്റത്തിനന്സരിച്ച് നമുക്ക് രോഗങ്ങള് വരാ. ഒരു കൊറേ കാലം വെയിലുദിച്ചിട്ട് പിന്നീട് പെട്ടെന്ന് മഴ കാലം തൊടങ്ങുമ്പോ ആ കാലാവസ്ഥ മാറണതിനന്സരിച്ച് എന്താലും ചെറിയ ഓരോ എന്തെങ്കിലൊക്കെ ഒരു ചെറിയ ചെറിയ രോഗങ്ങള് വന്നങ്ങനെ പോകും. പിന്നെ ആ കാലാവസ്ഥ സ്ഥിരായിക്കഴിഞ്ഞാ പ്രശ്നങ്ങളൊന്നു ഉണ്ടാവൂല്ല.
ആഹ് ഇപ്പത്തെ കാലാവത്ത കാലാവസ്ഥന്നെ എക്സാമെട്ത്ത് പറയാ. കാരണം എടയ്ക്കിള്ള മഴയും എടക്കിള്ള വെയിലും കാരണാണ് ഇനിക്കിപ്പ തോന്നണേ എല്ലാർക്കും പനി ഇങ്ങനെ വരുന്നേന്നാ. ഹോസ് പ്പിറ്റലൊക്കെ ഫുള്ളായിക്കണൂന്നാ പറയ്ന്നേ.
ആഹ് അതെ അതെ. എന്തന്ന് വെച്ചാല്, ഇപ്പൊ പിന്നെയും ഞമ്മളീ ഡെങ്കിപ്പനി എന്നൊക്കെ പറയണ പനി എങ്ങനെയാച്ചാല് ഞമ്മളെ വീട്ടില് ശുചിത്വല്ലായ്മ, അതായത് വൃത്തികേടു കൊണ്ട്, അതായത് ചെരട്ടകളില് ഒക്കെ വെള്ളം കെട്ടി നിന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോ അതിലൂടെയൊക്കെ വളരുന്ന ഈ കൊത്കുകളുവായി യാണിപ്പൊ ഡെങ്കിപ്പനിയൊക്കെ പടരുന്നെ. ഡെങ്കിപ്പനിയൊക്കെ വച്ചാൽ അത് എന്താ ചെലത് പനി നല്ല ഡേഞ്ചറാണ്. മ്മ് ചെലത് മരണം വരെ സംഭവിക്കാൻ കാരണണ്ട്. അപ്പൊ അതിന് കൊറച്ചൊക്കെ നമ്മള് വൃത്തി വൃത്തി ആ അതിന്റെ ചെറിയൊരു ഘടകംന്ന് മാത്രേള്ളു. അല്ലാതെ വൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് പനി വര്ന്നേന്ന് എന്നൊന്നും പറയാൻ പറ്റൂല്ല. വൃത്തി ചെറിയൊരു ഘടകാണ്. നമ്മള് വീടും പരിസരവും ഏത് സമയവും വൃത്തിയായിരിക്കണം.
ശരിയാണ്. നമ്മളെ പരിസരം നമ്മളെ ദേഹം, എപ്പഴും വൃ ത്തിയായി സൂക്ഷിച്ചാൽ തന്നെ പരമാവധി രോഗം കൊറയ്ക്കാന്ന് പറയും. പിന്നെ കൊതുകിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നിങ്ങള് പറഞ്ഞു എന്താപ്പൊ കൊതുക് ഈഹ് ചെരട്ടകളിലും കെട് ട്ടി നിൽക്കുന്ന വെള്ളങ്ങളിലൊക്കെ മുട്ടെട്ത്തിട്ട് മുട്ട ഇട്ടിട്ടാണ് പിന്നെ നമുക്ക് രോഗങ്ങളൊക്കെ പകരുന്നത്. അതേപോലെ തന്നെ ഈച്ച ഈ മഴക്കാലത്ത് ഈ ചക്ക ഒക്കെ എന്താവ ചക്കയും മാങ്ങയൊക്കെ. മാങ്ങ സീസണൊക്കെ കഴിഞ്ഞു. ചക് ക്കയൊക്കെ ഇണ്ടാവുമ്പോ ഏഹ് എന്താപ്പൊ വരുന്നൊരു സംഭവാണ് ഈച്ച. ഇപ്പൊ ഈച്ച ഇല്ലാത്ത വീടില്ല.
അതെയതെ. അത് ആഹ് ഈച്ച പിന്നെ ഈച്ചണ്ട്. പക്ഷെ ഈച്ചെ കൊണ്ട് നമക്ക് അത്ര അങ്ങട്ട് ഭക്ഷണത്തിലൂടെക്കെ വന്നിരിക്കണം ശ്രദ്ധിക്കണം എന്നല്ലാതെ അതേന്ന് രോഗങ്ങള് വരാന്ന് പറഞ്ഞാല്, മറ്റുള്ള രോ ഭക്ഷണങ്ങളില് വന്നിരിക്ക നമ്മള് വൃത്തികേടുള്ളിടത്ത് ഈച്ച ഇരുന്നിട്ട് ഭക്ഷണങ്ങളിലൂടെ വന്നിരുന്നിട്ട്. ആഹ് ഭക്ഷണം നമ്മൾ കഴിക്കുമ്പള ളു. നമ്മക്ക് ആഹ് ഈച്ച വഴിയൊക്കെ രോഗം വര്വാ. അത് ഞമ്മളെ ഒരു
പിന്നെ ഈ ഈച്ചാന്ന് പറഞ്ഞാല് എവിടെയൊക്കെ പോയി ഇരിക്കണ കാരണം ഞാനിപ്പോ പറയേണ്ടല്ലോ, വല്ല കാഷ് ഠത്തിലോ അതായത് വിസർജ്ജ വസ്തുക്കളിലൊക്കെ ഇരുന്ന് ആഹ് അതെയതെ. അവിടെയൊക്കെ പോയിരുന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചോക്കിയേ. അതുകൊണ്ട് ഞാൻ പറയുന്നത് പരമാവധി നമ്മൾ ഇണ്ടാക്കണ ഭക്ഷണം അടച്ച് വെച്ച് ഇണ്ടാക്ക്വാ. പിന്നെ മേശ മ്മ ബാക്കി വെച്ച ഭക്ഷണൊക്കെ എന്തായാലും അടച്ച് വെച്ച് ആഹ് അതെ അങ്ങനെയൊക്കെ സൂക്ഷിച്ചാ തന്നെ പരമാവധി രോഗങ്ങളൊക്കെ നമുക്ക് തടുക്കാൻ കഴിയുന്നതാണ്.
അതെ അതെ പെട്ടെന്ന് ഈ രോഗങ്ങള് വരുന്നത് ഇങ്ങനെയൊക്കെയാണ്. പല ഇനിപ്പോ പനി മാത്രല്ല പല രോഗങ്ങളും പുതിയ പുതിയ രോഗങ്ങളിങ്ങനെ പറയണ കേട്ടാല്, വൈറസ് മൂലം അങ്ങനെ. പിന്നെ കൊറെയൊക്കെ നമ്മളെ ഇപ്പോഴത്തെ ഭക്ഷണ രീതീലും വര്ന്നെ രോഗങ്ങള്ണ്ട്. ഇപ്പൊ എങ്ങനെയെന്ന് വെച്ചാല് ഫാസ്റ്റ് ഫുഡ്ഡാണ് ഇന്നത്തെ ജനങ്ങൾക്ക് മൊത്തത്തില് ഫാസ്റ്റ് ഫുഡിനോടാണ് താല്പര്യം വീട്ടിലൊന്നും അധികം എന്ത ഭക്ഷണം ഒന്നുംഞമ്മൾ വീട്ടുകാരൊന്നും അധികം ഉണ്ടാക്കൂല. ഒക്കെ ഓർഡർ ചെയ്ത് ഭക്ഷണം വാങ്ങി കഴിക്കുക. അതായത് നല്ല ടേസ്റ്റി ഫുഡ് ആയിരിക്കും. പക്ഷെ അതിൽ ചേർക്കുന്ന മായങ്ങൾ എന്താണെന്ന് ഞമ്മക്കറിയില്ല. അതെങ്ങനെ ഉണ്ടാക്കുംന്നറിയില്ല. ആ അവിടെ ഉണ്ടാക്കണ ഭക്ഷണം ഉണ്ടാക്കുന്നിടത്ത് വൃത്തിഉണ്ടോ എന്നൊന്നും ഞമ്മക്കറിയില്ല. അങ്ങനെയൊക്കെ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്.
താ താൻ പറഞ്ഞ താൻ പറഞ്ഞത് ശരിയാണ് ഇപ്പൊ പ്രത്യേകിച്ച് ഞാൻ പറയയാണെങ്കിൽ ഇപ്പോ ഒരുപാട് രോഗങ്ങളുണ്ട്. അതൊക്കെ ഇപ്പോ ഈ എന്താപ്പോ കഫക്കെട്ട് മാതിരി ഒരുപാട് രോഗങ്ങളുണ്ട്. പിന്നെ മാത്രമെന്നല്ല ചുമ അതൊക്കെ ഒരു രോഗമാണ്. ഇപ്പൊ ഈ മഴക്കാലത്തൊക്കെ ഉണ്ടാവണെ. ഇപ്പൊ വേറൊ കാര്യം പറഞ്ഞാ ഇപ്പ ഭക്ഷണ രീതി നെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പ ഇപ്പൊ പുതിയ തലമുറക്ക് എപ്പൊ നോക്കിയാലും കൈവേദന, കാൽ വേദന, തലവേദന അങ്ങനെ പല രോഗങ്ങളാണ് അവർക്ക് ക്ക ഇല്ലാത്ത രോഗല്ല. അപ്പൊ എപ്പോഴും ചികിത്സിക്കുകയാണ്. വ്യായാമം ഇല്ലാഞ്ഞിട്ടും കാൽസ്യക്കമ്മി പച്ചക്കറി കഴിക്കാത്തൊക്കെണ് ഈ പ്രശ്നങ്ങളൊക്കെണ്ടാവണേ.
അതെ അതെ ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാല് ചിക്കനോടൊക്കെയാണ്. അതും ബീഫൊന്നും പറ്റില്ല. ചി ക്കന്. മത്സ്യം പറ്റില്ല. മത്സ്യക്കെ പിന്നിം നമുക്ക് കൊഴപ്പല്ല- അങ്ങനൊക്കെണ് പിന്നെ പരമാവധി നമ്മള് മറ്റുള്ളവരിൽ നിന്ന് നമ്മുക്ക് രോഗം ഒരു വിധത്തിൽ തടയാൻ കഴിയും. എങ്ങനെയന്ന് വെച്ചാല് ഇപ്പൊ പനിയും ജലദോഷം ഉള്ള ഒരാളോട് നമ്മൾ സംസാരിക്കണം നമ്മള് ഏത് സമയം നമ്മൾ മാസ്ക് ധരിക്കാം. നമുക്ക് ഈ കൊറോണക്ക് ശേഷം ഉണ്ടായതല്ല ഈ മാസ്ക് പക്ഷെ അത് ഇപ്പോഴും ചില ഭാഗങ്ങളിൽ ചില വ്യക്തികളൊക്കെ സ്ഥിരായി ഉപയോഗിക്കുന്നു. എന്ന് വെച്ചാല് ഞമ്മൾക്കതൊരു മറയാണ് അതൊക്കെ പല പല രോഗങ്ങളും തടയാനൊക്കെ ഒരു മറയാണല്ലോ ഈ മാസ്ക്. അതിനൊക്കെ വേണ്ടിട്ട് ഇപ്പ ഇതിങ്ങനെ ഉപയോഗിക്കുക. അങ്ങനെയൊക്കെയല്ലിപ്പോ ശ്രദ്ധിക്കാൻ പറ്റുക. പിന്നെ നമ്മള്എങ്ങനെയൊക്കെ എപ്പഴും വൃത്തിയോടെ നടക്കുക വൃത്തിയുണ്ടായിരിക്കുക. അതല്ലെങ്കിൽ പല രോഗങ്ങളും പിടിപെടും ചില ചില ചെറിയ ചെറിയ രോഗങ്ങൾ കാരണം ഇപ്പൊ പനി കാരണം തന്നെ എത്ര പേരാ മരിക്കുന്നത്? ഇപ്പം ഇവിടെ അടുത്ത സ്കൂളിൽ തന്നെ രണ്ട് അദ്ധ്യാപകര് മരിച്ചു. അവർക്കൊക്കെ ചെ നാല് ദിവസത്തെ പനി മാത്രം. ഹോസ്പിറ്റലിൽ പോയിട്ട് പോലും അതിന് ചികിത്സ നേടിയിട്ട് പോലും മരിച്ചു. അതെന്തെങ്കിലും പനിയായി ണന്ന് പറഞ്ഞ് ആ മരിക്കും. അതാണ് ഇപ്പത്തെ ഒരു അവസ്ഥ. ടെസ്റ്റ് ചെയ്തു. പക്ഷെ അയാൾക്ക് ഒരു കുഴപ്പ ഇപ്പൊ പുതിയ വ്യാപകം മരിച്ചു. പക്ഷെ അയാൾ ടെസ്റ്റ് ചെയ്തു. ഒരു കുഴപ്പവും പ്രത്യകിച്ച്ഉണ്ടായിരുന്നില്ല. പനിന്നുള്ളു പറ നാല് ദിവസത്തെ പനി അതിനയാൾ രണ്ടുപ്രാവശ്യം ഡോക്ടറെ കണ്ട്ക്കണു. പക്ഷെ അയാൾ ആ ഒരു അതേ പറഞ്ഞോളു പനിയാണ് ആ പനി മ്മേ അയാൾ മരിച്ചു. അങ്ങനത്തെ ഒരു പനി വന്നാൽ പോലും മരിക്കും. പിന്നെ പെട്ടെന്ന് അറ്റാക്കുകള് അറ്റാ കൊക്കെ അധികരിച്ചൊരു കാലഘട്ടമാണ് ഇപ്പോ. എന്ത് ആ ഈ അറ്റാക്ക് പെട്ടെന്ന് ഇങ്ങനെ കു ഏ ഏറെക്കറെ കൂടുതലാവാൻ കാരണം അ നമ്മ പൊതുസ സമൂഹത്തിന്റെ സംസാരം എങ്ങനെന്നുവച്ചാ ഈ കൊറോണക്ക് ശേഷം പല ഒരു ഇഞ്ചക്ഷൻ നമുക്ക് ഉണ്ടായിരുന്നു. അതിലൂടെ വന്ന് ഉണ്ടായതാണ് ഈ പട്ട- പെട്ടെന്ന് പെട്ടെന്നുള്ള അറ്റാക്ക് അതായത് ചെറു ചെറുപ്പക്കാര് ചെറുപ്പക്കാരികളും ചെറുപ്പ പ്രായമാകാത്ത ഒരു കുട്ടികൾ വരെ അറ്റാക്ക് മൂലം മരണപ്പെടുന്നുണ്ട്. അതിപ്പോയി നമുക്ക് ഈ കൊറോണക്ക് ശേഷം ഉണ്ടായ
ആരോഗ്യഉള്ള ഒരു മനുഷ്യൻ തന്നെ ഒരു സൈലന്റ് അറ്റാ റ്റാക്കാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് മരണംഅങ്ങനെ സംഭവിക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയട്ടെ വലിയൊരു മാരക അസുഖമാണ് ക്യാൻസർ. ഇപ്പൊ എ എത്രയെത്ര എത്രയെത്ര ക്യാൻസറാണ് ബ്ലഡ് ക്യാൻസർ എന്താപ്പ ബ്രസ്റ്റ് ക്യാൻസർ തോട്ട് ക്യാൻസർ പറഞ്ഞിട്ട് എന്തെല്ലാം കാൻസറുകള്
അതെ ഇപ്പോ നിങ്ങൾ കണ്ടോ എന്നറിയില്ല പിന്നെ പത്രങ്ങളിലൂടെയൊക്കെ ഈ ലിപ്സ്റ്റിക്ക് ഒക്കെ എന്താ നിരോധിച്ചിരിക്കണന്ന് എന്താന്ന് വെച്ചാല് ഈ ചെറിയ ചെറിയ എന്ത് സ്കൂൾ കുട്ടികൾ വിദ്യാർത്ഥികൾ സ്കൂൾ വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും ലിപ്സ്റ്റിക് ഒക്കെ നിരോധിച്ചിടുരിക്കുന്നു അത് എന്താ ശരീരത്തിൽ കൂടൽ ക്യാൻസറിന് കാരണാകാത്തത് അതായത് കുഞ്ഞുങ്ങളുടെ ശരീരത്തില് ചെറിയ നോർമൽ ആയിട്ടുള്ളേ അവരുടെ ചർമ്മം അതിലൂടെ വരുന്നത് അത്ര ഇപ്പോ എന്താ ഈ എന്താ കുഞ്ഞുകളിൽ കാണുന്ന ക്യാൻസർ അതൊക്കെ ലിപ്സ്റ്റിക്കും അതായത് നമ്മള് എല്ല എല്ലാ ഇതുമന്നും ഇങ്ങനെ ഓരോ രോഗങ്ങളും ഇങ്ങനെ പിടിപെടുക അങ്ങനത്തെൊരു അവസ്ഥയിലണിപ്പോ നമ്മുടെ ഈ സമൂഹം നില നിൽക്കണ അത് കെണ്ട് ജീവി
എന്താലും രോഗമൊന്നും ഇല്ലാണ്ട് നമു നമുക്ക് ജീവിച്ചു പോകാനും ഈ കാല ശേഷം ആരോഗ്യത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞൊണ്ട് ഞാൻ പിന്നീട് സംസാരിക്ക അതിന
ഓക്കെ ആയിക്കോട്ടെ ഞാൻ പിന്നെ വിളിക്കണ്ടന്നാ ശരി